ഹലോ ആഹ്കേൾക്കണ്ട് ന്നട്ട് ഇടി എന്തണ്ടാക്കിന്ന് രാവിലെ സ്പെഷ്യൽ ആയിട്ട്
സ്പെഷ്യൽ ഇപ്പന്ന് ഇന്നലെ നാത്തൂന് ബിരിയാണി ഉണ്ടാക്കീനോ ഓ വീടുപട അടുത്ത് തന്നെയാണ്
ആഹ്‌
ആഹ് അപ്പോ ഓലെ വീ ഓലെ ഭർത്താവ് ഇതേമാരിക്ക് ഉപേഷിച്ചു പോയതാണ് ഓരെ കൊറേ മുപ് ബലൊക്കെ ഹസ്ബന്റിന്റെ ഒക്കെ വല് പെങ്ങ ഏട്ടത്തിയാണ് അപ്പോ പിന്നെ ഓല കൊറേ മുന്നേ ക്കെട്ടിച്ച്ങ്ങാട് അങ്ങനെ രണ്ട് ഉട്ടാളായപ്പ ഹസ്ബന്റ് ഇങ്ങനെ രണ്ടാം കെട്ട്ഏനു തോണ്ണ്ട് അങ്ങനെ ഉപേ ഉപേഷ്ച്ച് പോയ്ക്ക്ണു അപ്പോ ഓല് ഇപടെ അട്ത്തതന്നെ സ്ഥലം വാങ്ങിങ്ങാണ്ട്‌ ഓൽക് ഞങ്ങൾ വീട് വെച്ചൊട്ത്ത്ക്കാണ് അപ്പോ ഓൽ അവടെ താമസിച്ച്ണ് താ ത്തിയും പിന്നെ രണ്ട് കുട്ട്യേള്ണ്ട് ഒരു പെണ്ണും ഒരാണും അപ്പോ പ്ലസ്ടു കഴിഞ്ഞിക്ക്ണ് പെണ്ണോള് ഫാഷൻഡിസൈനിങ് പഠിച്ചാണ് ചെ ക്കം പ്ലസ്റ്റു കഴിഞ്ഞ്ക്ക്ണോ
ആഹ് ആഹ്
ആഹ്‌ ആഹ് അപ്പൊ ഓല് അവിടെയാണ് അപ്പൊ ഇന്നാലെ അവിടെ ബിരിയാണി ഉണ്ടാക്കിക്കണോ അപ്പൊ ഇന്നാലെ അത് കൊണ്ടന്നീനോ അപ്പൊ താത്തതേമാരിക്ക് രണ്ട് കിലോ ചിക്കൻ ബിരിയാണി ഇണ്ടാക്കിക്കുണു അപ്പൊ താ ത്ത തേമാരിക്ക് ആദ്യയിട്ടാണ് ഒറ്റക്ക് ബരിയേണി ഇണ്ടാക്ക്ണ മ റ്റേ ഞങ്ങൾ ഇപട ഇണ്ടാവുമ്പോ തറവാട് ഞങ്ങൾ ഇപ്പ അടുത്ത് രണ്ട് വർഷായിട്ടൊള്ളു താത്ത കുടിര്ന്ന് പോയിട്ട് അപ്പ ഇപടെ ഇണ്ടവുമ്പോ ഞങ്ങളെന്നെ വെ ക്കൽ ഞങ്ങളൊക്കെ കെട്ടികൊണ്ടർനേറ്റേ മുന്നെ ഇമ്മ വെക്കും പിനെ ഞങ്ങൾ കെട്ടി കൊണ്ടന്ന് ശേഷം ഞങ്ങളെന്നെ വെക്കൽ അപ്പോ താത്ത അയ്മക് നോക്കിട്ടില്ല അപ്പന്നലെ ആദ്യയിട്ട്ണ്ടാക്കിക്ക്ണത്
ന്ന്ട്ട് നന്നായ്ക്ണോ
ആഹ് നന്നാവൊക്കെ ചെയ്തുക്കണു അപ്പൊ രണ്ട് കിലോ വെച്ചുക്കണു രണ്ട് കിലോ ആഹ് രണ്ട് കിലോ രാത്രികക്കും അങ്ങനെ വക്കര്ത് രണ്ട് കിലോ വെച്ചിങ്ങാണ്ട് പിന്നെ ചെറിയ കുറച്ച് ചെറിയ കുടിക്കിയാണ് അതില് നല്ലോണം മേലക്ക് ചോറ് വന്ന്ക്കണു അതില് പിന്നെ ചോറ് നല്ല ഊറ്റിക്കും. അങ്ങനെ കൊറച്ച് ഭാഗം ഇതാക്കിങ്ങാണ്ട് അങ്ങനെ ദധമ്മിട്ടാണ്ട് കൊണ്ട് വന്നേക്കണു
ആഹ്
പ്പ ചോറൊക്കെ രസണ്ട് അപ്പൊ അത് ഇഷ്ടം പോലെ ചോറ്ണ്ടായിഇനിപ്പൊ ഇന്ന് തേമാരിക്ക് ഞാൻ കുക്കറ്ല് ആവിക്ക് ഇട്ടു ആവി കിട്ട്ങ്ങാണ്ട് അ ആ ഒന്ന് വേവിച്ച്ങ്ങാണ്ട് പിന്നെ എല്ലാര് ആഹ് ഉച്ച ര ഇന്നലെ രാത്രിയും കഴിച്ചു ഇന്ന് രാവിലെ അതേ മാതിരിക്ക് കുട്ട്യൾക്കൊക്കെ മദ്രസ ഇല്ലല്ല അപ്പൊ ഒലിക്കൊക്കെ ഇതേ മാതിരിക്ക് എനീച്ചപ്പ സ്കൂൾക്ക് ആയപ്പോ പിന്നെ എല്ലാർക്കും ഒരു ചോറ് കൊടുത്തു അവൻ പിന്നെ അത് ആഹ് അങ്ങന ആയതു കൊണ്ടണ് പിന്നെ ഉച്ചക്ക് വെറും ചോറ് വെച്ചുക്കണ് ഇനി ഇപ്പ എല്ലാരും ഇ അപ്പ പിന്നെ ഓൻ ചിക്കന് ഇപ്പ കൂട്ടൂല ഏഹ് അപ്പൊ പിന്നെപ്പ ആഹ് അങ്ങനെ അവിടെ പൊതുവേ ഞങ്ങള് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കല് തന്നെ ഇല്ല ഇവിടെ ഫുള്ള് ഏത് പെരുന്നാളാണെങ്കി എന്തു പരുവാണെങ്കി ബീഫ് ഫ് ബിരിയാണി അല്ലെങ്കില് നെയ്ച്ചോറും ബീഫും ബിരിയാ അല്ലാതെ ഈ മന്തി ഫൈഡ്റൈസ് അങ്ങനൊക്കെ ഉണ്ടാവില്ലോ അതൊന്നും ഇവിടെണ്ടാക്കു
ആഹ് അപ്പൊ ചിക്കൻ ബിരിയാണി ആർക്കും പറ്റൂല
ചിക്കൻ ബിരിയാണി വാപ്പാക്ക് പറ്റൂല. അപ്പൊ നമ്മള് ചിക്കൻ പ ബിരിയാണി എല്ലാ വാപ്പാക്കും ഉമ്മാക്കും പറ്റൂല അപ്പോ ഞങ്ങള് എല്ലാരും തിന്നും ചിക്കൻ ബിരിയാണി അപ്പ ഓരി ഈ രണ്ടാക്ക് നമ്മള് പിന്നെ ബീഫ്ണ്ടാക്കണം അയ്ലേറെ നല്ലത് ബീഫ് ബിരിയാണി ആ ഇണ്ടാക്കാപ്പോരേ രണ്ട് പണി എടുക്കണ്ടേ നമ്മള്
അതന്നെ അത് ശെരിയാണ്
ആഹ് അപ്പൊ പിന്നെ ഞങ്ങള് ചിക്കൻ ബീഫ് ബിരിയാണി ഉണ്ടാക്കും ചിക്കൻ പൊരിച്ചും ചെയ്യും അതാ കാട്ടുക.
ആഹ് ആഹ്
മ മറ്റേതു നമ്മക്ക് ഒരു പണിയാണ് നമ്മള് നമ്മള തന്നെ ഇണ്ടാക്കും വേണം പിന്നെ ബീഫ് ബിരിയാണി വേറെ ചിക്കൻ ബിരിയാണി വേറെ ഒക്കെ അമ്മള് അപ്പൊ എല്ലാരും ബീഫ് ബിരിയാണി ഉണ്ടാക്കും ചെയ്യും ചിക്കൻ പൊരിചെമ് ചെയ്യും എന്നാ പിന്നെ കുഴപ്പമല്ലല്ലോ കുട്ട്യക്കൊക്കെ ചിക്കൻ ആർക്കുംവാണ്ടി വരിക മറ്റ പണി കൂടി ഈ ബിരിയാണി ഈ ബിരിയാണിക്കാണ് പണി മറ്റേത് ഫൈ ആഹ് പണി തന്നെയാണ് ഫ്രൈഡ് റൈസ് മന്തി അതൊന്നും ഉണ്ടാക്കാൻ പണില്ല ഇതിനാ പണി ഇതിന് എത്രങ്ങാണ് നല്ല പണിയാ നല്ല സാധനോം വേണ്ടേ മറ്റേത് ആണെങ്കി ഈ മന്തി ആണെങ്കി സ ഉള്ളിയൊക്കെ കൊറച്ച് വാണ്ടന്നേ അങ്ങനെ കൊറച്ചു മതിയല്ലൊ സാധനം കൊറവ് മതി അതാ സു സുഖം ഇണ്ടാക്കാന്
ആഹ്
അതാണ് സുഖം മന്തീം ഫ്രൈഡ്റൈസ് അങ്ങനത്തെ എന്താ ബസ്മതി അരിയാണോ ഇബട ബസ്മതി അരി ഓരിക്ക് രണ്ടാക്കും പറ്റൂല്ല പിന്നെ നമ്മള് അത് ഒറ്റക്ക് ഉണ്ടാക്കിയിട്ട് പിന്നെ ഓൽക്ക് വേറെ ഉണ്ടാക്കണം. അതൊക്കെ അപ്പോ ഒക്കെ നമ്മളെന്നേ ഉണ്ടാക്കും വേണം അതിലേറെ നല്ലത് ആഹ് അതാണ് ഞങ്ങള് ഇവിടെ കു കുടുംബത്തില് ഇപ്പ മൊത്തത്തില് ഇബര്ഞങ്ങള് പ പതിനെട്ടാ പതിനാറ് ആൾക്കാര് ഉണ്ട്ട്ടോ
ആഹ് ആഹ്
ആഹ് അപ്പൊ പതിനാറ് ആൾക്കാര് അയില് ഞങ്ങള് ഇണ്ടാവല് പിന്നെ ബീ ആൾക്കാർക്കൊക്കെ നമ്മള് തന്നെ എന്താ ഇണ്ടാക്കാൻ ആൾക്കാര് കൊറവാണെങ്കില് തിന്നാനാ ആ നേര കൊറെ ആൾക്കാരുണ്ടാവും
അത് തന്നെ അത് തന്നെ നമ്മക്ക് അപ്പൊ
ആഹ് അത് അപ്പൊ പിന്നെ എല്ലാർക്കും പറ്റുന്നത് ഇണ്ടാക്കും പിന്നെ നം അഹ് ആന്നു ആഹ് അപ്പ പിന്നെല്ലാർക്കും പറ്റ്ന്നത്ണ്ടാക്കി പിന്നെ കുട്ട്യക്കൊക്കെ ചിക്കനെക്കെ വണ്ടത് അപ്പൊ ഓൽക്ക് ചിക്കൻ പൊരിച്ചത് ആഹ്
അത് ചിക്കൻ പൊരിച്ചിങ്ങാണ്ട് കുട്ട്യൾക്കും കൊടുക്കും മറ്റവനിക്കും മറ്റെ ബീഫായിട്ടൊള്ളോർക്ക് അങ്ങനേം കഴിച്ചാനും ആളുകളുണ്ട്
ആഹ് നിക്ക് ബിരിയാണിയെക്കാൾ ഇഷ്ടം മന്തിയാ
മന്നന് അാണ് ഇഷ്ടം പക്ഷെ പറഞ്ഞിട്ട് എന്താ കാര്യ ഞൾ ചെയമാർക്ക് വീട്ടിലക്കെ ക അമ്മ ചോച്ചു എനി ബിരിയാണിണ്ടച്ച ബിയാണി അടച്ചന്ന് വറെ എന്തുണ്ട തന്നൽ മതിയറ് അപ്പ പിന്നെഓ അവിടെ അങ്ങനെന്തി വൈസൊക്കെ ഉണ്ടാക്കുന്നോട് കുഴപ്പമ അവിടെ ചെന്ന അവിടെ നിന്നാ അല്ലെങ്കിൽ പിന്നെ ഓഡർ ചെയ്തു രും ആഹ് അപ്പൊ ഇപ്പൊ എന്താ നില എന്താ വിളിച്ചന്ന് ആാങ്ങളുടെ കുട്ടികള അമ്മായി എന്നാ വരുന്നത് അമ്മായി വരുമ്പോ നമുക്ക് സ്പെഷ്യല് കിട്ടും ഇപ്പച്ചി ഓർഡർ ചെയ്തു തരും അപ്പംമ്മച്ചപ്പച്ചനോട് ഓർഡർ ചെയ്തരാ പറഞ്ഞപ്പ അമ്മമായി വരേ പറഞ്ഞിരിക്കുവയാണ് അറണ്ടേ അമ്മായ്യ എപ്പള എത്ത വഴിച്ചിട്ടുണ്ട് കുട്ടിയാ വിളിച്ചങ്ങാണ്ട്
അമ്മായി ഒന്നേനേ ഉള്ളൂ
ആഹ് ഞാൻ ഒന്ന എന്നെ ഉള്ളൂ കന്നുകൊണ്ടാണ്
ആഹ് ശരി അതന്നെയ കുട്ടികളെ അമ്മാെ നല്ല വിളിച്ചിേ
ആഹ് അമ്മായിനെ വിളിച്ചിട്ടണ്ട അതൊണ്ടാണ് അപ്പൊ ഞങ്ങള്ൾ മൂന്നുട്ടികളാണ് ഞാനും അനിയനും അഹ് ഓരെ രണ്ടാളേം കല്യാണം കഴിഞ്ഞ ക്കണൂ ആഏ്ഞാനാ നടുൂത്തത് നാ കാക്കു വലുത് പിന്നെ ഞാന് പിന്നെ അനിയന്
ആഹ് അഹ്
അപ്പൊ ഇഞ്ചതും കാക്കുന് കല്യാണ അപ്പേനു കഴിഞ്ഞത് അപ്പൊ അവനിക്ക് മൂന്ന കുട്ട ആളുണ്ട് അപ്പൊ ഒരാഴ്ച എനിക്ക് രണ്ടുട്ടികള പോര് ഇങ്ങനെ വിളിച്ചും അപ്പൊ അമ്മായി എപ്പഴാ വരാ പോും ഓൻ പറ അമ്മായി വന്നിട്ട്ണ്ട അ്മായി വന്നിട്ട് ഓർഡർ ചെയ്യ അറിയും അപ്പ പിന്നെ അ അമ്മമായി എന്ന പേര്ന്ന് ചോദിച്ചുത്തിക്കണണ്ട് അപ്പൊ നാള ഇതേമാതിരിക്ക് ടൂര വയനാട്ടേക്ക് ടൂർ അന് സ്കൂള് പൂട്ടിയപ്പളെ അയിനാണെിൽന്റെ മോ കുട്ടി കൈ്യാണെൽ ഒടിഞ്ഞുക്കണോ ഓന് ഏപ്രി മൂന്നാതീ സ്കൂ സ്കൂള് പൂട്ടിങ്ങാണ്ട് ഏപ്രി മൂന്നാതീ ആയപ്പോക്കോന് ന്ത കുടീക്ക് ഇന്റെ വീട്ട്ക്കോയിനു അയില് ഫിഡ്ജിന്റെ മേലെ കേറിങ്ങാണ്ട് നെലത്ത്ക്ക് വീണ്ക്കുണു അയ്ല് രണ്ട് എല്ല് പൊട്ടീക്കുണു കയ്യിന്റെ ആ കയ്യിന്റെല്ല് പൊട്ടിങ്ങാണ്ട് പിന്നെ ഹോസ്പിറ്റ ആ മ് എന്ത ആറ് വയസ്സായതോണ്ട് എന്താ ഓപ്പറേഷൻ ചെയ്യാ കമ്പിടാൻ പറ്റൂലായിാരണോ അഹ് എല്ലാളു വളരുന്ന സമയമാണ് അതുകൊണ്ട് ഇങ്ങനെ പ്ലാസ് ച്ചെറ്ട്ടാ മതി ഇങ്ങള് മാവ്ട്ട് കെട്ടിയാ മതി ഇതാക്കണ്ടാർഞ്ഞു ഒമ്പത് വയസ്സ് എ കു ഒക്കെ ആകുമ്പോാണ് നമ്മള് എല്ല് ട്ടൊക്കാവുമ്പളാണ് ഞമ്മള് എല്ല് കമ്പിടെണ്ടാവിശ്യയൊള്ളൂ ഇത് കുട്ടിയളെ എല്ല് വളര്നെ സമയാണ് ഇത്ങ്ങെ നെന്നെ ശെരിയാവുന്നർഞ്ഞു അയില് പിന്നെ ഒന്നര മാ ആഹ് ആഹ ശെരിയായി ഒന്നര മാസം പ്ലാസ്റ്ററ്ട്ടു അപ്പൊ മെയ്യില് ഏപ്രിലാണ്ട് മൂന്നാതീ ഒട്ഞ്ഞിട്ട് ന്ന്ട്ട് പിന്നെ മെയ് ഇരത്തെഞ്ചാദ്ധിയായിട്ടാണ് കഴിച്ചെത് പെര്ന്നാള്ന്റെ രണ്ടീസം മുമ്പെ അയ്ല് പിന്നെ ആ അയില് പിന്നെ അങ്ങന കഴച്ചപ്പൊ വയനാട്ട് പോവാ അയിന് കഴിച്ച്ണെന്റെ മുന്നെ പിന്നെ വയനാട്ട്കൊവാ വയനാട്ട്ക്കൊവാ അയില് ഞാ പറഞ് ഓൽക്ക് സിമ്മിം പൂ ളാണ് ഇന്റെ പെ പെണ്ണിനും വാണം സ്വിമ്മിപൂൾ ആങ്ങൾടെ ചെറ് ക്കനും മാണം സ്വിമ്മിപൂള് അപ്പൊ സ്വിമ്മിപൂള് വാണന്നർഞ്ഞ്ക്കാണ്ട് ഇവലയ്ല് നിക്കേനു ഞാ പർഞ്ഞു ഇന്നെങ്ങൾ പെയ്ക്കോളി ഞാനില്ല ഈ റി ബേരെറ്റി ഇബെനെന്തായാലും വള്ളത്തുക്കൊക്കെ അങ്ങനെ കളിക്ണെകുട്ടിയല്ലേ ഓൽക്ക് കമ്പാണല്ലോ പോവാന് അപ്പഞാല്ല ഇങ്ങള് പൊയ്ക്കോളിയാർഞ്ഞു അയില് പിന്നെ എന്താ ഓം പർഞ്ഞു ഇപ്പച്ചി ഓന്റെ ഇപ്പെച്ചിനോടർഞ്ഞു ഇപ്പച്ചിയെ അമ്മായില്ലത്രെ? അമ്മായി റിതൂന്റെ കജ്ജ്ല്ലെ അഹൊക്കെ മാറിട്ടൊള്ളു ഇഞ് അമ്മായില്ലെ ത്രെ ർഞ്ക്കുണു അയിനും മാണ്ടിട്ട് അയിന്റെ തലേന്ന് ഇച്ചൊന്ന് ഏതോന് പൻച്ചും ചെയ്തുക്കുണു.
ആഹാ
അയിലാ ഇച്ച് പൻച്ചാണിച്ച് സൗണ്ടൊക്കെ പൊയ്ക്കുണു ഞാനില്ലാർഞ്ഞു അയില് ഓന് ഇന്നാ അമ്മായില്ലെങ്കിന്നാ പോണ്ടാർഞ്ഞു അയില് പിന്നെ വിളിച്ചിലേ ഓന് അമ്മായി ഇല്ലാതെ ഇപ്പെച്ചി പോരൂലാ അമ്മായി പോരെ പ്ലീ സമ്മായെ ഞങ്ങളത്രീം പൂതിച്ച്ക്ക്ണ് അമ്മായിയെ എന്നർഞ്ങ്ങാണ്ട് സ അപ്പൊ കുട്ടിയെ ഇജ്ജ് പൊയ്ക്കൊ ഞാനില്ലാ ഞാഇപ്പച്ചിനോട് പർഞ്ഞു ഇപ്പച്ചിനോട് ഞാൻ പർഞ്ഞു അമ്മായില്ലാ പർഞ്ഞു അയില് ഇപ്പെച്ചി പോണ്ട അമ്മായില്ലെങ്കി പോണ്ടന്നാ പർഞ്ഞ്ക്ണതർഞ്ഞു അയില് പിന്നെ ഞാനിപ്പ ഇപ്പയീ കജ്ജോണ്ട് എന്ത്ത്താ കാട്ട കെര്തിങ്ങാണ്ട് ഞാൻ പറഞ് ഇന്നാ പോരാർഞ്ഞു അയില് പിന്നെ പോയി ഇന്ന്ട്ട്ട്ടോ ഈ ഇബൻക്ക് വള്ളം എല്ലാരും വള്ളത്തി ലെർങ്ങൊ ഇബൻക്കാണെങ്കിലോ വള്ളത്തിലെറങ്ങ ഓ ഇങ്ങനെ നോക്കിക്കുത്തർക്കാ കജെജാടിഞ്ക്കല്ലേ ഒന്നും കാട്ടാ ട്ട കോലല്ലല്ലോ അയില് പിന്നെതെ പോ മായിര്ക്ക് ആങ്ങളാര്ട്ത്ത്ങ്ങാണ്ട് ഓനെ വള്ള കജ്ജ് ഒട്ഞ്ഞ കൈ തലന്റവ്ട്ക്കും ങ്ങനെ പൊന്തിച്ചെച്ച്ങ്ങാണ്ട് വള്ളത്തുകൂടി കൊണ്ടോയി നർത്തി ഓൻക്ക് പൂതി ഓൽക്കാ പ്രായല്ലേ വള്ളത്ത് കൂടിയെറങ്ങാന് അയില് പിന്നെ ഓല്ങ്ങെനെ ഇട്ത്ത്ക്കാണ്ട് ഓനയ്ലെകൂടിങ്ങെനെ കൊണ്ടർന്ന് ഇന്നെട്ട് വന്ന്ട്ട്ണ്ട് കഴിച്ചപ്പെണ്ട് പറിണെ ഇഞമ്മക്ക് സ്വിമ്മിംഗ് പൂള്ക്കൊവാ? അപ്പൊനന്ന് ഓൻക്ക് കള് ച്ചാനും ഇതാക്കാനും പറ്റില്ല ഇപ്പൊ കഴിച്ചപ്പെളാണ് ഓന് ഔട്ക്ക് പോവാറഞ്ങ്ങാണ്ട് ഇതായ്ക്ണ് ണ്ട് അപ്പഞാ അട്ത്ത വെക്കേഷൽല് പോവാറിണ്ട് അപ്പൊ എല്ലാരും പോവുമ്പോ ഒരു രസാണല്ലോ? വേ
അതെ എല്ലാരും പോകുമ്പോ നല്ല രസം തന്നേണ്
ആഹ് അഹ് രെസാണ് അപ്പൊ പിന്നെ ഒരാളില്ലെങ്കിലൊരു ഗെതിയെടെല്ലെ അർഞ്ഞ്ങ്ങാണ്ടാണ് ഒരു വട്ടം ഞമ്മള് പോയി ആ ഒരാള് ഒരു വട്ടം നമ്മള് പോയികഴിഞ്ഞാ നമ്മക്ക് പിന്നിം പിന്നിം പോവാ കമ്പെണ്ടാവെ
ആഹ് പിന്നെ
അതാണ് നമ്മള് തീരെ പോയി ആഹ് എല്ലാരും പോകുമ്പോ രസാണ് അപ്പെതെ മാരിക്ക് കാറിലെല്ലാരും പാടെ കൊള്ളൂല അപ്പ പിന്നെ ഇന്നോവട്ത്ത്ങ്ങാണ്ടങ്ങനെ പോയിക്കേനു അയില് പിന്നെ എല്ലാരുംപാടെ അങ്ങനെ കൊണ്ട്ങ്ങാണ്ട് അങ്ങനെ പോയി അയില് പിന്നെ രെസാണ് പോയി വന്ന് പിന്നങ്ങനെ എല്ലാരുംപാടെ കൂടുമ്പോളത് വേറെ രസം തന്നെല്ലേ?
അതന്നെ എന്നെട്ടെ ഇങ്ങളെല്ലാരും അവ്ടെ ഒരൂസം നിന്നോ?
ആ ഒരീസം നിന്നു ഇതേമാരിക്ക് അവ്ടെ ഇബട്ന്ന് പോ തലേ വ്യാഴാഴ്ച പോയി ഇന്നെട്ട് വെള്ളിയാഴ്ച മദ്രസും കളയാം പറ്റൂലല്ലോ? അയില് വ്യാഴ്ച ഇബട്ന്ന് പോയി ഇന്നെ അവിടെ വെള്ളിയാഴ്ച നിന്ന്ങ്ങാണ്ട് പിന്നെ ശനിയാഴ്ക്കക്ക്‌ രാവിലെ ഇബടെ എത്തിയത്
ആഹ് ആഹ്
അങ്ങനെ നിന്ന്ങ്ങാണ്ട് പോന്നു അങ്ങനെ ആകുമ്പോ ആഹ അതാണ് അപ്പൊ പോകുമ്പഴാണ് നമ്മുക്ക് അതിന്റെയൊക്കെ ഒരു കമ്പംണ്ടാവ അല്ലെങ്കി പിന്നെ നമക്ക് അയിമ്മക്ക്‌ താല്പര്യം ഉണ്ടാവില്ലല്ലോ
ഇല്ല ഇല്ല പിന്നെ വേറെ എട്ക്കെലും പോയാ
പിന്നെ ഈ വെക്കേഷനില് പോയി ഈ വെക്കേഷൻ ഇങ്ങനെ പോയി കഴിഞ്ഞ വെക്ക ഇപ്പൊ ഇനി അമ്മോന്മാര് രണ്ട് അമ്മോമ്മാര്ണ്ട് ഒപ്പാണ് വര്ണത് മറ്റേത് രണ്ട് അമ്മോന്മാരും ഒപ്പം എത്തലില്ല അതൊണ്ട് ഇനി ഒമ്മമാർ അപ്പൊ ഇങ്ങനെ ഓല് ഗ്രൂപ്പിൽ ഭയങ്കര ചർച്ചയാണ് പോണ കാര്യം വരുമ്പോക്കെ വന്നിട്ട് പോണംന്ന് പറഞ്ഞ്കങ്ങാണ്ട് ഞാൻ പറഞ്ഞ് ചർച്ച ആഹ് ചർച്ച ആകുമ്പോ ആ ചർച്ചന്നെ ഉള്ളു ചർച്ച ചീയിണീന് മുന്നേ നമ്മള് വേഗം പോവണം ഞമ്മളെ പ്ലാൻ ആഹ് ചർച്ച ചെയ്ത് കുത്തിര്ന്നാ ചെലപ്പോ ആ ചർച്ചിമ്മെ അവസാനിച്ചു ചിലപ്പോ പോ ആഹ് പോക്ക്‌ഇണ്ടാവില അയില് അത്‌ നമ്മള് ഇന്നാ നമ്മക്ക്‌ ഇന്ന ദിവസം പോവാന്ന് പറഞ്ഞ് പ്ലാനിട്ട് കഴിഞ്ഞാ പെട്ടന്ന് പോക്ക് കജ്ജും
മറ്റേ നമ്മൾ നാളെ നാളെന്ന് പറഞ്ഞ്ങ്ങാണ്ട് ആ നാളെ ഇങ്ങനെ നീണ്ടുപോകും
നീണ്ടു പോവല്ലാണ്ട് അത് കയിക്കും മെയ്ക്കും കയിച്ചണോ
അതാണ്
ഇന്നാൽ അത്‌ രസാണ് എല്ലാരും കൂടി പോവ്മ്പൊ രസാടി
ആഹ് ഒരു രസമാണ് ഇവിടെ പിന്നെ എല്ലാർക്കുംപാടെ പോവാൻ പറ്റും ചെയൂല്ല ഇവിടെ ആഹ് ഇമ്മ ഓല്ക്ക് പശുക്കളുണ്ട്
ആഹ്
ആഹ് അപ്പൊ ഓല് പോരൂല ആഹ് അപ്പൊ പിന്നെ അത് ഇപ്പ അങ്ങനെത്തോല് പോരൂല പറയിണ്ട് ഉം ഉംറക്ക്‌ പോമ്പനി അത്‌ കഴിഞ്ഞാണ്ട് കൊണ്ടോണംന്ന്റിയ്ണ്ട് അപ്പൊ എന്തായാലും ഓര് കൊടുക്കുവോലൊ അപ്പക്ക്
ആഹ്
അതാണ് അപ്പൊ ഓല് എല്ലാരും പോല് ഓല് കാര്യായിട്ട് എവുട്ക്ക്‌ കുടുംബക്കാരൊട്ത്ത്ക്ക്‌ ഒക്കെ പോവാണെങ്കിൽ രാത്രിയാ പോവ
ആഹ് അപ്പോ ഓല്ക്ക് ഇതുണ്ടാമ്പോ ഓല്ക് പോവാനും വജ്ജ അതാണ് ഓല് പോവാത്തത്
ഇപ്പൊ ഈ ച കഞ്ഞി കൂട്ച്ചു കാണ്ട് പുല്ലി ന്റെ അയിക്കൂടെ ഇപ്പോ രണ്ടാളും പോയി ഇപ്പൊ ഓട്ടോറ്ക്ഷ ഇടുത്ത്ക്കാണ്ട് കുറച്ച് ദൂരന്നാണ് കുറെേ പുല്ല് ണ്ട് പറഞ്ഞ് കാണ്ട് ഇപ്പൊ അവിട്ക്ക് പോയിക്ക്‌ണു അപ്പൊ അങ്ങനെ രണ്ടാളും പാടെ അങ്ങനെ പോയി അപ്പൊ ഇനി അത്‌ അരിഞ്ഞ്ങ്ങാണ്ട് വരേക്കാരം വണ്ടിക്കാണ് വര്ണെ പറായ ഇപ്പാക്ക് അറുപത്തഞ്ച് വയസ്സ് ഇമ്മാക് ഒരു അയ്മ്പത്തെട്ട്
ഇന്നാലും ഓലു അങ്ങ് ചെയ്യ്ണ്ടല്ലോലേ
ആഹ എല്ലാം ചെയ്യും ഓല്ക്ക് ഞമ്മളിലേറേ വെയ്ക്കും
എന്തീച്ചിട്ടാ
ഇന്നലെ ആഹ് ആഹ് ശീലായി ഒയിവാക്കാൻ കജ്ജുല കാരണം പൈസ കജിലുണ്ടാവും ഇഷ്ടം പോലെ പൈസല്ലേ ഓലെട്ത് ഞമ്മൾ കര്തും എന്താ ഓലട്ത് പറഞ്ഞ ഞമ്മള് ഇപ്പ ചോ സാധനങ്ങളാണെങ്കിലും കൊടന്ന് ഇട്ട് മറിച്ചി ഏക്കാരം ഇബടെ കാരണം ഓലെട്ത് പൈസ ഇണ്ടാവുമ്പോ അങ്ങനേണ് സത്യം പറഞ്ഞ ഫിഡ്ജിലാണെങ്കിൽ അതാണ് ഫിഡ്ജിലാണെങ്കിൽ ഇറച്ചി മീന് കോയി പറഞ്ക്കാണ്ട് കോയിം ഇണ്ടാവൂല ഇറച്ചി മീൻ സ്റ്റോക്കേക്കാരം എപ്പളും
ആഹ് അതോണ്ട് നല്ല അനക്ക് നല്ലതാ അതോണ്ട്
സുഖാണേ ഇമ്മ പറിം കുടിആമ്പോ എന്താ ഇബടെ വെറിണ്ടാവൂല കുട്ട്യാക്ക്‌റയും ഞമ്മക്കും തന്നെ എറച്ചിക്ക്‌ ഇങ്ങന ശീലായി കയിഞ്ഞാ എറച്ചിം മീനും ഇല്ലെങ്കെ ചോറ് എറങ്ങൂല സത്യം പറഞ്ഞാ
ആഹ് ഇന്നാ അയിക്കോട്ടെട്ടോ
ആഹ് അയിക്കോട്ടെ ശെരി
ആ